ഓ
ആ
ഹലോ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്ന്ണ്ട്
ആ എന്താ പരിപാടി
ചുമ്മ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു
ഉം ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞു
കഴിഞ്ഞു ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ കഴിച്ചു
സ്പെഷ്യൽ ഒന്നുംഇല്ല ഇന്നിങ്ങനെ ലീവ ആതൊണ്ടങ്ങനെ ഇരിക്കുകയായിരുന്നു
ഹ്ഹ്ഹ്
കൊറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ എന്തൊ ക്കയാണ
ഉം കഴിച്ചു കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ചുമ്മാ ഇരുന്നപ്പം ഒന്ന് വിളിച്ചു നോക്കി ക്കിയതാണ് ഉം ഉം പിന്നെ പിന്നെ സ്പെഷ്യൽ ഒന്നും ഉണ്ടായില്ലേ
പേശ് ഏല് ഇപ്പത്തുപിള്ളേർക്ക് ത് ഇങ്ങനത്തെ മതില്ലോ സ്പെഷ്യൽ ആയിട്ടുള്ളതല്ലേ എല്ലാ പിള്ളേർക്കും വേണ്ടത്
ഉം അതെ എന്താ പുതിയ സാധനങ്ങള് എന്തോന്ന് പിസാ പിന്നെന്താ ഏ ബർഗറ് പിസ്സ ല്ലേ കി
അതെതെ ഇപ്പൊ ഒരു ഈഷോപ്പി ചെന്ന്ട്ട്ണ്ടെങ്കിൽ അവര് ആദ്യം നോ ന്നത് എന്താ അയ്നകത്ത് സ്പെഷ്യലായിട്ടില്ലേ
സ്പെഷ്യലായിട്ട്ള്ളേത് മ്മൾ ബിസ്ക്കറ്റ് അല്ലെങ്കില മറ്റേ എണ്ണക്കടി എന്തേങ്കിലും പഴം പൊരി ഏ അസ് സമൂസ പരിപ്പുവട അതൊ
അല്ല നമ്മള് വീട്ടില് ണ്ടാക്കണെങ്കിലും നമ്മള് പണ്ടൊ ക്ക് നമ്മുക്കൊന്നും അങ്ങൻത്തൊരു സാധനങ്ങളൊന്നും നമ്മുക്ക് ണ്ടാക്കി തന്നിട്ടില്ല നമ്മള് കണ്ട്
ഏ അതില്ല അതില്ല അതില്ലതില്ല നമ്മളാങ്ങനെ പണ്ട് വിരുന്നുകാര് വന്നപ്പോ അ അതില്ല പണ്ടൊക്കെ നമുക്ക് വിർന്നുകാ വീട്ടിൽ വരുമ്പോ അങ്ങനെചെ ചായയ്ക്ക് കടി വാങ്ങുന്നത് ഒന്നെങ്കിൽ കടയി പോയിട്ട് വാങ്ങുന്നത് ഏത്തപ്പയോം വാ ആ ബിസ്ക്കറ്റ് വാങ്ങും ഏത്തപ്പഴം വാങ്ങും മിക്ക ച്ചർ വാങ്ങു ചെറുപഴം വാങ്ങും മുട്ട വാങ്ങും എന്നിട്ട് ഒന്നെങ്കിലിൽ ഏത്ത ആ ഏത്തപ്പഴം പുഴുങ്ങിയത്, മൊട്ട അ ചെറുപഴം, ബിസ്ക്കറ്റ്, റസ്ക്, ചായ അതായിരിക്കും നമ്മൾ പൊതുവേ കൊടുക്കുന്നെ പക്ഷ
നമ്മൾ കൊടുക്ക പക്ഷെ ഇപ്പത്തെ പിള്ളേർക്ക് അയ്യോ ഇതുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ ഭയ ങ്കര പാടാണ് ഫുഡ് കഴിപ്പിക്കുകന്ന് പറയുന്നത് ഭയങ്കരൊരു സ്കാണ് പണ്ടൊക്കെ നമ്മുടെ അച്ഛനമ്മമാരുണ്ടാക്കി തന്നിട്ട് പറയും മക്കളെ കഴിച്ചോട്ടന്നർ നമുക്ക് കന്ന് വിശപ്പിന്റെ ആ ഒരുരിതം കൊണ്ട് നമ്മൾ കഴിച്ചു പോകും ചിലപ്പോ സ്കൂള് വിട്ടൊക്കെ വന്ന് കഴിയുമ്പം അതെ അതെ അതെ വൈകുന്നേരം വരുമ്പോ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ പോലും അപ്പൊ നമ്മൾെന്താക്കും മുളക്കൊക്കെ അരച്ച് ചോറൊക്കെ ഇട്ട് കുഴച്ച് നമ്മള് കഴിക്കും
വെച്ചിട്ടുണ്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്കും കറിയുന്നുണ്ടാവില്ല രാവിലെ വച്ചിട്ട് പോകുന്ന അല്ലേ അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വൈകുന്നേരം വരുമ്പോം ചോറ് അപ്പൊ വന്നിട്ട് വേണം ട്യൂഷൻ വിടാൻ അപ്പോൊ ആ മരുന്ന വിശപ്പിന് കറി ഉണ്ടാവൂലേ ചിലപ്പോൂർ ഞങ്ങൾ മൂന്നാല് പേരുണ്ടല്ലോ നമ്മള് ചണിനീമരൊക്കെ ഇട്ട അപ്പോൊ നമ്മൾ എന്ത് ചെയ്യും വന്ന ചോറെടുക്കും എല്ലാരുടെ മാ മുളക്കൊടി അങ്ങ് വെക്കും എന്നിട്ട് കുറച്ച്
അന്നത്തെ അന്ന് ആ സെയിം സെയിം അന്ന് അച്ഛന്റെ പെങ്ങള് ഒരു കറി ഉണ്ടാക്കോിക്കും ഞങ്ങൾക്ക് ഒരു പിന്നയാണത്തി ഇങ്ങനെ മുളക്പൊളി പുളി ഉപ്പ് കുറച്ച് കഞ്ഞെള്ളം രണ്ടൂ ഉള്ളി പിന്നിടും എന്നിട്ടി ഇങ്ങനെ തീ ചമ്മിഴക്കും വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് അത്ണ്ടെങ്കി തന്നെ വയറുനിറയും
അതെ പക്ഷെ അത് നല്ല ടേസ്റ്റ് നല്ല ചുവന്ന കളറ കഴിച്ചന്ന ടേസ്റ്റ പക്ഷെ
പക്ഷെ അതല്ല ഇപ്പത്തെ മക്കള് കേയറി വരുമ്പോ തന്നെ ചോദിക്കുന്നറിയ ഒ എന്താണ്
ആ സ്പെഷ്യൽ അതെ അതെ അതെെന്താ ചിക്കൻ മേടിച്ചിട്ട് വറത്ത നമ്മള് ആഴ്ചൽൊന്ന ഒക്ക ആയിരിക്കും നമ്മൾ വാങ്ങ
പക്ഷെ ഈ ജങ്ക് ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോ തന്നെ മ മക്കൾക്ക് ഇപ്പഴത്തുള്ള മ ക്കൾ മ കണ്ടിുോ എന്താ പറയാ മാറിയത്തേക്ക് ഫുഡ് ഇല്ല അവർ നക്ക് ചോറൊന്നും വേണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി അത് കഴിക്ക വെള്ളം കുടിച്ച് നടക്ക അതുകൊണ്ട് അതും വെള്ളം തന്നെ തന്നെ കുട്ടികൾക്ക് ടൗണിൽ പോകുമ്പോ എന്താ വേണ്ടേ സ സെവനപ്പ്
ആ പിന്നെ മറ്റേ മാങ്കോ ഫ്രൂട്ടി ജ്യൂസ് ആ മറ്റേ കുപ്പിൽ വരുന്ന മാങ്കോ ഫ്രൂട്ടി കുപ്പിയിലെ ജ്യൂസ് അതൊക്കെയാണ് ഇപ്പൊ എന്തൊക്കെയോ വേറെ മറ്റേ പഴയ പല ഫ്ലേവറിൽ മറ്റേ ബോക്സിലാക്കി ഇറക്കിട്ട് ണ്ടല്ലോ ചെറീന്റെക്കെ എന്തോ ഒരു സാധനം എനിക്കറിയില്ല അതിന്റെ പേരൊക്കെ എന്ത് തന്നെയാന്ന്
കൊറെണ്ട് ആ ഫ്രൂട്ടി അല്ലാണ്ട് ഇപ്പ ഈ ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞൊണ്ട് ചെറിയ ചെറിയ പെട്ടികൾ വരാറുണ്ട് പക്ഷെ ഇത് കുട്ടികൾക്ക് അധികം നമ്മള് മേടിച്ചു കൊടുക്കുന്നത് അ തന്നെ അവരുടെ ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂ ആണ് നമുക്ക് അന്നൊക്കെ ആ ഫുഡുകൾ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഒരസുഖവും അുഖവും കാര്യങ്ങള ഒന്നും വന്നിട്ടില്ല പക്ഷെ ഇപ്പഴത്തെ കുട്ടികക്ക് വിശപ്പില്ല ദാഹവും ഇല്ല അവർക്ക് അതിനെ കുറിച്ച് ഒരു ഫീലിങ്സ് ഇല്ല വിശപ്പ് എന്താന്ന് അവർക്ക് അറിയത്തില്ല
നമ്മള് പുറത്തോട്ട് ഇറങ്ങിയാല് പണ്ടൊക്കെ കുടിക്കുന്നത് ഒരു ന ഉപ്പു ഉപ്പു സോഡാ നാരങ്ങ
അതെ ന അതെല്ലാം നമ്മുക്കൊക്കെ പോകുമ്പോ വെള്ളം കിട്ടിയ കിട്ടി ഇല്ലെങ്കിൽ ദാഹിച്ച് ച്ച് വീട്ടി വന്നിട്ടായിരിക്കും വെള്ളം കുടിക്ക ഇപ്പത്തെ മക്കൾക്ക് അങ്ങനെത്തെ ഒരു കൊഴപ്പോം ഇല്ല ഇപ്പ അതെന്താ കൊറെ കാലത്തിന്റെ കൊറെ പ്രശ്ന നങ്ങളുണ്ട് നമ്മള് നമ്മുടെ മക്കക്കൊ ല്ലാം വാങ്ങി കൊടുത്ത് അവർക്ക്
നമ്മ അതെന്താന്നറിയോ നമ്മൾക്ക് ആ നമ്മുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്താക്കും മക്കൾക്ക് വാങ്ങികൊടുക്കും അപ്പൊ മക്കള് അത് അത് കഴിച്ചിട്ടല്ലേ മക്കൾ വളരുന്ന അവരേയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളപ്പോ പോയിട് എളുപ്പത്തിന് വേണ്ടി അവര് അവര
പക്ഷെ അതില് വേറെ കാര്യവൊണ്ട് നമ്മൾ അന്നൊക്കെ കടകളീ ന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഇങ്ങനെയുള്ള സാ സാധനങ്ങളാണെങ്കില് ഇപ്പൊ എന്താ ഒരോരുത്തര് വീട്ടി കൊണ്ട് വാ വാങ് കൊണ്ടുവരുന്നത് മറ്റേ പാക്കറ്റിലുള്ള നമ്മുടെ
ആ ലെയ്സ്
അത് മാത്രേ ഉള്ളൂ ഇപ്പത്തെ കുട്ടിയെക്ക് നമ്മൾ ആ അത് തന്നെ ഇപ്പത്തെ മക് ക്കക്ക് നമ്മള് വേറെവിടെലും എവിടെങ്കിലും നമ്മള് ഒരു വിരുന്നിന് പോവാണെങ്കി അവിടെ നമ്മള് പോകുമ്പോ തന്നെ ആദ്യം മേടിക്കുന്ന ഇത് ഇതൊരു അഞ്ചാറ് പായ്ക്ക റ്റ് ങ്ങട് വാങ്ങിച്ച് വെക്കും
അതെ ലൈസ് അതിനകത്തെന്നാ ഉള്ളേ ഒന്നും ഇല്ല കാറ്റ് നിറച്ചിട്ട് കാറ്റ് നിറച്ചിട്ടൊരു സാധനവും പത്ത് രൂപയും ഉം പത്ത് രൂപയും അന്നിട്ടോ ഉം പക്ഷെ അതൊക് ക്കെ ഭയങ്കര ദോഷവാന്നൊക്കെ
അതെ അതെ അതെ പല കെമിക്കൽ സാധനങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നെ അതുകൊണ്ടൊക്കെയാണ് മക്കക്ക് ഫുഡ് കഴിക്ക് ക്കാനുള്ള താല്പര്യം ഇല്ലാതാവുന്നത്
അതിന്റെ എന്ത് അതി ടേസ്റ്റ് ഒക്കെ നമ്മള് നമ്മള് തന്നെ അത് തിന്റെ ഒരെണ്ണം കഴിച്ച ച്ച് കഴിഞ്ഞാ നമുക്ക്‌ അയിന്റെ എരിവും പുളിയും ടേസ്റ്റുവൊക്കെ വെച്ച് കഴിഞ്ഞാ നമുക്കു ഒരു അതിനോടൊരു എയ് ഇത് തോന്നും താല്പര്യം തോന്നും അപ്പൊ പിന്നെ പിള്ളേരുടെ കാര്യം പറയെണ്ടല്ലോ പിള്ളേര്
കുടെ മിക്സ് ആണല്ലോ എരിവ് മധുരം പുളി എല്ലാം കൂടെ മിക്സ് ക്സാക്കിട്ടാണല്ലോ ണ്ടാക്കിവേച്ച് എന്തൊക്കെ സാധനങ്ങളോണ്ടാ ഉണ്ടാക്കുന്ന തി അത്അവരെന്താസ്വദിച്ചാ അവര് കഴിക്കുന്നെ പക്ഷെ അ വേറൊരു കാര്യണ്ട് അതിനെത്ര എര് ങ്കിലും ഇപ്പത്തെ മക്കള് കഴിക്കും പക്ഷെ നമ്മുടെ വീട്ടിലത് ഉണ്ടാക്കി നോക്കിയേ അപ്പൊ അത് ചിക്കന് ണ്ടാക്കാനെങ്ങി കഴുകി കൊടുക്കണം
ആ അതെ കഴുകി കൊടുക്കണം വേണ്ട അല്ലെ പിന്നെ നമ്മള് സെപ്പറേറ്റ് എരിവ്
എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കഴിച്ച് കഴിച്ച് ഇവരുടെ ഈ നാട്ടിലുള്ളെ ആ ക്കെ അങ്ങട്ട് പോയിന്ന് എനിക്ക് തോന്ന്ന്നേ ഇത് കഴിച്ച് കഴിച്ച് അവർക്ക് ആ അത് തന്നെ ഇതൊന്നും ഉണ്ടാവില്ല താ ജംഗ് ഫുഡിന്റെ മെയിൻ പ്രശ്നം താണ് നമ്മള് കഴിക്കുന്ന ഭക്ഷ ക്ഷണം ത്തിന്റെത് പോലെയാണ് ന അതെ
മ്മ് ചെ വായിന്റെ ടേസ്റ്റ് വര ഉം പക്ഷെ പച്ച ച്ചക്കറി ഒന്നും ഈ മക്കള് കഴിക്കില്ലല്ലോ നമ്മള് എത്രയൊക്കെ എങ്ങനെയൊക്കെ ആക്കി കൊട് പറഞ്ഞാലും കഴി
മ്മ്-മ്മ് പക്ഷേ ഞ ഞാനൊക്കെ എടക്കൊക്കെ ഇങ്ങനെ ആലോയിക്കാറ്ണ്ട് നമ്മള് എണ്ണയില്ള്ളെ പലഹാരങ്ങളും കൊറെ കൊറച്ച തന്നെ മക്കക്ക് ആ എണ്ണയിലുള്ള ഭക്ഷണങ്ങള് കൊടുക്കുന്തോറും ഇവർക്ക് ക്ക് വെശപ്പ് തീരെ ണ്ടാവില്ല പക്ഷെ ഇവർക്ക് നമ്മക്കൊക്കൊര് ഓഡ്റ് ണ്ടാരുന്നു നമ്മള് ഇന്ന സമയത്ത് ഇന്ന ഫുഡ് കഴിക്കോള്ളൂ അങ്ങനെ ക്കെയാര്ന്നു പക്ഷെ ഇതങ്ങനെ ഇല്ല ഇവർക്ക് തോന്നുമ്പോ കഴിക്കാ ഇല്ലേ നേരും കാലോന്നൂല്ല്യ.
ഇല്ല ബിസ്ക്കറ്റ് ബിസ്കറ്റാണെ ബിസ്ക്കറ്റ് കഴിക്കാ ആ നേരം വെ നേരം
ക്കാദ്യം വേണ്ടുന്നത് ബേക്കറി വേണ്ടൂ ആ വെശക്കുമ്പോ എന്താ ഓടിവര്യാ ഡോറ് തൊറക്കാ അടുക്കളേല് വന്ന് വാതിലൊക്കെ ഇതൊക്കെ തൊറന്ന് നോക്കീട്ട് ഇതിനാത്ത്ന്താ ബേ ക്കറിയുള്ളെ അത് വേഗമൊരു പ പാത്രത്തിനകത്താക്കി കൊണ്ടോയി കഴിക്കാ വെള്ളം കുടിക്കാ ഇപ്പോ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറാകുമ്പോത്തേക്ക് ഇത്ങ്ങക്ക് വെശപ്പില്ല ശരിക്കും ഇതിൽ നിന്നൊക്കെ കൊറേ മാ റേണ്ടിരിക്കുന്നു കൊറേ നമ്മള് പണ്ടത്തെ കാലത്തൊക്കെ പറയും ആവിയില് വേവിച്ച ഭക്ഷണങ്ങള് കുട്ടികൾക്ക് കൊടുക്കണം പക്ഷെ ഇപ്പത്തെ മക്കക്കതൊന്നും വേ
കഴിക്കില്ലല്ലോ നമ്മളൊരെലയടയോ ഏ ആഉ ഉ ഉണ്ട ത് നമ്മള് ഈ സു ഉണ്ടയോ എലയട അങ്ങനെയുള്ള സാനങ്ങളൊക് ക്കെ അപ്പോ അതൊക്കെ ഒണ്ടാക്കി കയിഞ്ഞാവീല് വേവിക്കുന്ന അപ്പം പിന്നെ ആവീല് പണ്ടൊക്കെ നമ്മള് മീൻ ഇണ്ടാക്കി രുന്നാണേ പ്ത്‌ര പുട്ടില്ലേ പുട്ടുപൊടി നനച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് മയ് ഇഡ് ഇഡലി ചെമ്പില് ആവീല് വേവിച്ച് എട്ക്ക്ന്ന മുതിര പുട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് പുട്ടന്നക്കെ പറഞ്ഞ് കൊണ്ട കൊടുത്തു നോക്ക്
അതെ പക്ഷെ കഴിക്കേണ്ട സാധനങ്ങളൊന്നും വ ക്കള് കഴി കഴിക്കില്ല ചെറിയ മീന്കള് അതക്കെ വേണോന്ന് അതൊന്നും വേണ്ട പണ്ടക് പ്പൊ ഓർക്കൊന്നുണ്ട് നമ്മടെ ആ അമ്മ എനിക്കെന്റെ അച്ഛമ്മയൊക്കെ ഇണ്ടാക്കി തന്ന ഓർക്കണുണ്ട്. പുളി വെച്ചിട്ട് പുളീന്റെ എല അരച്ച് ചെറിയ മീൻ മേടിച്ച് ഇതിനക പുളിയാറില ആഹ് അത് തന്നെ പുളിയെല അത് ഭയങ്കര ടേസ്റ്റ് ആണ്‌ട്ടോ അതൊന്നും പറഞ്ഞാൽ ഇപ്പത്തെ മക്കക്ക് അതിന്റെ ടേസ്റ്റ് എന്താന് ഇതില്ല അവർക്ക് വേണ്ട ഇണ്ടാക്കി കൊടുത്താലും അവർക്ക് വേണ്ട
അതെ അതെ പണ്ട് ചട്ടി വരെ പൊട്ടി ച്ച് എന്നിട്ട് അങ്ങനയൊക്കെ ഇണ്ടാക്ക്കുമ്പം ചട്ടി വരെ വടി ച്ചിട്ടുണ്ട് പക്ഷേ അയ്യോ എന്നാണ് ജങ്ക്സ് ഫുഡ് എന്ന് പറയുന്നത് പിള്ളേരെ ഇങ്ങനെ പിടിച്ചിരുത്തും. പക്ഷെ ഉം നല്ല ഫുഡ്കളൊന്നും എന്താ പറയാ പഴേ കാലത്ത ഫുഡുകളൊന്നും മക്കക്ക് അത്ര ഒരു ഇത് വര് ഇല്ല നമ്മക്കേ കൂടുതല് അതിലേക്കാണ് അഡിക്ഷൻ. മ് ഇങ്ങനെ മ് ന്നാ ശരി ആയിക്കട്ടെ ഓക്കെട്ടെ ഓക്കെ